ഹലോ
ആഹ്
ആഹ് ഇണ്ട്ണ്ട് ണ്ട് എന്താ പണി കുളിയൊക്കെ കഴിഞ്ഞോ
കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കെടക്കായിരുന്നു
ആഹ് ആഹ് കഴിഞ്ഞ് ആഹ് കഴിഞ്ഞ് കുളി കഴിഞ്ഞു വന്ന് നിസ്കരിക്കാൻ വണ്ടിനിന്നപ്പോ ഒന്ന് വിളിച്ചതാ
ആഹ് ശരി ഉം ഫുഡ് കഴിക്കാനൊക്കെ ആയോ അതോ കുറച്ച് കഴിഞ്ഞിട്ടണോ കഴിക്കാറ് ആഹ് ശരി ആഹ് ആഹ്
പിന്നെ ഇന്നെന്താണ്ടാക്കിയെ ഉം
പിന്നെന്താ ഞാൻ ഇത് സദാ ചോറും മുരിങ്ങക്കായക്കറിയും അയല വറുത്തത് പപ്പടം പയർപ്പേരി അങ്ങനെ ഉം
മ്മി ഫിഷ് ബിരിയാണിൊക്കെങ്ങനെ പറഞ്ഞ് തരൊ
ഫിഷ് ബിരിയാണിൻ്റെത് സത്യം പറഞ്ഞ ഇൻക്ക് വല്യ ഐഡിയല്ല്യട്ടോ ഞാ എനിക്കും ഞാൻ ഇണ്ടാക്ക്ണേല് ഇഷ്ടം ബീ ബിരിയാണി ഇണ്ടാക്കാറ്ണ്ട് അതെനിക്ക് നല്ല രസ ആയിട്ട് തോന്നാറുണ്ട് എന്ത് പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ മാത്രൊന്നുല്ല ഞാൻ ഉണ്ടാക്കാറുള്ളത് ബീഫ് ഫാദ്യം കുക്കറിൽ ഒന്ന് വേവിക്കും കാരണം ബീഫിന് നല്ല വേവുണ്ടല്ലോ അതൊന്ന് വേവ് ഉ പ്പും ആഹ് ഉപ്പ് മഞ്ഞ പ്പൊടി കുരുമുളക് പൊടി പിന്നെ ജീരകപ്പൊടി ഇല്ലേ
ആഹ് ആഹ്
ത് മൂന്നും ഇട്ടിട്ടൊന്ന് വേവിക്കും കൊറേ കൊറേഷേ ഇടൊള്ളൂ ആവശ്യത്തിനിട്ടിട്ട് വേ ച്ചെച്ചിട്ട് പിന്നെ മസാലകൾ ആവശ്യായിട്ടുള്ള വല്ലള്ളി ഞാൻ അത്യാവശ്യം എട്ക്കാറ്ണ്ട് എനിക്ക് മസാല ഇണ്ടായിട്ടാണ് ഇഷ്ടം വല്ലുള്ളി ചി ചീരുള്ളീം കൊറച്ച് എടുക്കും ട്ടൊ അത് പലരും എടുക്കാറില്ലന്ന് തോന്നുന്നു ചീരുള്ളി ആ പിന്നെ വെളുത്തുള്ളി അത്യാവശ്യം നന്നാ ക്കും ഇ ഞ്ചി അങ്ങനെ അതിനാവശ് ട്ടില്ല കൊറച്ച് സാധനങ്ങൾ ഇണ്ടല്ലോ ആഹ് അതൊക്കെ നന്നായിട്ട് എട് അത് പിന്നെ നന്നായിട്ട് വാട്ടും ഉള്ളി വാട്ടി അതുപോലെഈ മസാലകളൊക്കെ നന്നായിട്ട് വാട്ടീനേഷം ഞാന് ബീഫ് അതിലോട്ട് ആഡയ്യാറുള്ളൂ മസാലകളൊക്കെ ഇട്ടീനേഷം ഏ ചിലര്ങ്ങനെ ചെയ്യാറുണ്ടെന്റെ വീ ട്ടിലൊക്കെങ്ങനെ ചെയ്യാറുള്ളത് അവര് ഉള്ളി നന്നായിട്ട് വാ ആഹ് കാരണം അത് നമ്മുടെ മതന്റെ കൂടെ വാടുംന്ന് പറഞ്ഞിട്ട് എനിക്ക് അയ്‌നക്കാളും ഇഷ്ടപ്പെടല് നന്നായിട്ട് വാടി നിക്കുന്നതാണ് ഒന്നൂടി രസം അതുപലെ തക്കാളിയൊക്കെ വലിയ കഷ്ണങ്ങള കിടുന്നവരൊക്കെ ഉണ്ടല്ലോ ആ ഞാ ഞാന് നൈസായിട്ടരിഞ്ഞിട്ട ഇടാറുള്ളത് എനിക്ക്ങ്ങട്ട് നന്നായിട്ട് കൊഴഞ് പറയല്ലോ മസാല ആ അങ്ങനെയാണ് എനിക്ക് രസം തോന്നാറ് ആ നിങ്ങളവിടെ എങ്ങനെ
എമ്മന അവിടെക്ക അന്ന ചിക്കൻ ബിരിയാണി ഒക്കെ അതെപോലെ തന്നെ ചെറുതാ വെള്ളുള്ളിയും വല്ലുള്ളിയും തക്കാളിയൊക്കെ ചെറുതാക്കി അരിഞ്ഞിട്ട് നല്ലതു പോലെ വാട്ടും എന്നിട്ടേക്കും ഇവിടെ അധികം ചിക്കനാണ് ഉണ്ടാക്കിയത് ആ മറ്റേ ചിക്കണ്ട് ബ്രോയിലലർണ്ടാ മ തെ തെ
ആഹ മറ്റ നല്ല കൊറെ നല്ല വേവുള്ള ചിക്ക
ആ നല്ല ആ അത് കുക്കറൽ ആദ്യം ആ നല്ല രേവില്ല ചിക്കന് അത് കുക്കറില ആദ്യം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെട്ട് നല്ല മൂന്നാല് വിസി ലടുപ്പിക്കും അ വെന്തിീന്റെ വശം പിന്നെ ഫുൾ ഇത് മസാല വാട്ടി ആ വേവിച്ചെടുക്കണം നല്ല വാട്ടീട്ടതിലേക്ക് ഇട്ട കൊടുക്കും എന്നിട്ട് നല്ല നല്ല വാട്ടുട്ടട്ടോ മസാല നെല്ലാം വാട്ടട്ട അതേപോലെ തോന്ന വണ ഇനിവിടക്കെ നല്ല മസാ സാലകൾ വേണം
ആഹ ആഹ എനിക്കും അത അങ്ങനെ തോന്നിയിട്ടില്ല നന്നായിട്ട് വാടിട്ടുള്ളതാകുമ്പോ ബിരിയാണിക്ക് ഒന്നുകൂടി ടേസ്റ്റ് ചെയ ഇത് ചിലരൊക്കെണ്ടല്ലോ വെളുത്തുള്ളി വല്ിയുള്ളിയൊ ഒന്നും ഇല്ലാതെ വാടൂല അതുപോലെ തക്കാളിയൊക്കെ അതുപോലെ കിടക്കുന്നത് കാണാറുണ്ട് എനിക്കതത്ര ആ വലിയ രുചിണ്ടായിട്ട് തോന്നാറില്ല ഹലോ ഹലോ കേക്കുന്നില്ലേ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ